ഹലോ
ആഹ് എന്തോയുണ്ട് വിശേഷം
ഓഹ് ഒന്നും ഇല്ല ഇവിടെ ഇരിക്കുന്നു ഫുഡൊക്കെ കഴിച്ചോ
ഫുഡ് കഴിച്ചു ചോണ്ടിരിക്കുന്നു
യ്ക്കുന്നെ ഉള്ളോ എന്തോ കറി
ചിക്കൻ കറി അച്ചാറ്
ആഹ്
തോര് ഇപ്പുണ്ട് അവിടെന്തുവ കറി ഉം അവിടെന്തുവ
ഇവിടെ എന്തുവാരുന്നു മീൻകറി ചീനി വേവിച്ചത് അവിയല് രസം ആഹ്
ആഹ് ആരാ ഇതൊക്കെ ഉണ്ടാക്കിയത് ചേച്ചിയാണോ
ആഹ് അതെ അതെ
ഉം എന്തോ മീൻക്കറിയ
എന്തോ മീൻക്കറിയാ ചാള ചാള പിന്നെ വിളിച്ചോ സർട്ടിഫിക്കന്റെ കാര്യത്തിന് വല്ലോ ട്രെയിനിങ്ങിന്റെ അടുത്തുന്ന്
ഇപ്പ ഞൻ ഞാൻ വേറെടുത്ത് കേറി ചേച്ചി
ആഹ് അപ്പൊ വിളിച്ചില്ലേ ഇതുവരെ സർട്ടിഫിക്കറ്റ് എന്ന് തരുമന്ന് പറഞ്ഞൊന്നും ഹോസ്പിറ്റലിന്ന് ആഹ് എവിടാ കേയറിയെ
ഓ എന്ന നേ അവര് വിളിച്ചൊന്നു ഞാൻ പിന്നെ അങ്ങനെ നിന്നില്ല ഞപ്പറത്തെ സ്ഥലത്ത് നമ്മളെ നോക്കി നിക്കുന്നേ
ആഹ് അത് ശെരിയാണ്
ഉം
ഇട്ട് എവിടാ കയറിയത്
ചേച്ചിയെ വിളിച്ചോ
ഇല്ലില്ല പോയി സർട്ടിഫിക്കറ്റ് മേടിക്കണം അതിന് താമസം ഉണ്ടെന്ന് തോന്ന
എന്തോ
പിന്നെ അല്ല സർട്ടിഫിക്കറ്റ് മേടിക്കാന് കുറച്ച് താമസം ഉണ്ടെന്ന് തോന്നുന്നു എന്താ അറിയില്ല ഒന്നും തെരക്കണം
ചേച്ചി എവിടെ കേറിയില്ലേ
ഇല്ല കൊറച്ച് റസ്റ്റ് എടുക്കാന്ന് വെച്ച്
ഓ റസ്റ്റ് എടുത്ത് റസ്റ്റ് എടുത്ത് നമ്മള് വീട്ടിയിരുന്നങ്ങ് മുഷീയും
അതാ ടി വി ഫോൺ തന്നെ ഉം പിന്നെ എന്തെ ഇവിടെണ്ട് ഇവിടെ ഇരുന്ന് കളിക്കുന്നു അവിടെയോ ഉം
ഇവിടെ എല്ലാരും ഉറങ്ങി ഇന്നലെ ഞാനൊരു ഏഹ് ഇന്നലെ ഞാനൊരു ഒരു കോവയ്ക്ക മെയ്ക്കു പരിട്ടി ഉണ്ടാക്കിയ ചേച്ചി അപാര ടേസ്റ്റ്
എങ്ങനെ ഉണ്ടാക്കിയേ
ആദ്യം നമ്മള് കോവക്കെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കുഞ്ഞു ആയിട്ട് അരിയണം
ആഹ് വട്ടത്തിലോ അതോ നീളത്തിലോ
രണ്ടു രീതിൽ ഉണ്ടക്കാം വട്ടത്തില് ചേച്ചി എങ്ങനാ ഉപ നിങ്ങടവിടെ എങ്ങനാണോ എടുക്കുന്നത് അപോലെ ന്നെ എടുത്തമതി അപ്പം അരിഞ്ഞിട്ട് നമ്മള് ആ
അതിനാത്ത് ഒരു പാനിനത്തിട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട വേ ഉപ് വെളിച്ചെണ്ണ ഒഴിക്കാം മറ്റ ഇത് തട്ടിടണം
ഉം
തട്ടി ഇട്ടിട്ട് കൊറച്ച് മുളക്പൊടി മഞ്ഞപ്പൊടി ഉ പ്പ് ഇതെല്ലാം കൂടെ ചേർത്ത് മിക്സെയ്യണം അന്നിട്ട് അത് ഇള ക്കെട്ട് ജസ്റ്റ് ഒന്ന് വാടുമ്പോൾ അത് അടച്ചു വെക്കണം അ
അന്നിട്ട് ആവിച്ചാ എന്നിട്ട്
എടയ്ക്കെടയ്ക്ക് തൊറക്കാ എളക്കുവാ ചെയ് വീണ്ടും തുറക്കോ ഇളക്ക ഓ അങ്ങന വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ ഒരു നമുക്ക് ഒരു കരിഞ്ഞൊ ഒരുതാവുമ്പോ വീണ്ടും ഇചിരി വെളിച്ചെണ്ണ ഒഴിക്കുക
ആഹ അതെല്ലേ മൊരിച്ചെടുക്കണ എണ്ണേ കിടന്നല്ലേ
ആ രണ്ടാമത് പിന്നെ നമുക്ക് ആ ആ ചട്ടീൽ ഇടുന്നതിന് മുമ്പ് അതിനകത്ത് കുറച്ച്
ഉം
മഞ്ഞപ്പൊടി ഉപ്പും മുളക് പൊടിയും കൂടി മിക്സാക്കണം
ആഹ്
കോവയ്ക്കാകത്തോ
ഉം ച്ചാക്ക്
എന്നിട്ട് ഇത് ചട്ടിയിലിട്ട് ഇങ്ങനെ വറ ത്ത് വറത്തെടുക്കണം എന്നവച്ച് ഞാൻ ഇപ്പ പറഞ്ഞ പോലെ അടച്ചും അടച്ചു തുറന്ന് ഇരിക്കാം
ആഹ് അങ്ങനെ മൊരിച്ച് മൊരിച്ച് മൊരിഞ്ഞ് വരുന്ന നോക്കിയിരിക്കണം
അപ്പങ്ങനെ ആയി വരും
ആഹ് ഇച്ചിരി മസാല പൊടി ഇടു ഈനാത്ത്
ആഹ് മസാല പ്പടി മസാലപ്പൊടി ഞാനിടത്തില്ല ഇടുന്നവർ കാണും ഞാൻ മുളകൊടി മഞ്ഞൊടി മൽപ്പൊടി
ആഹ മുളകിടുവോ യെരിക്ക്
ആ മുളക് ചേച്ചിക്ക് വേണങ്കി ഇട്ടോ അത് ഓപ്ഷൻ
ആഹ്
പിന്നെ ചേച്ചി എടക്ക് ഒരു പൊട്ടറ്റോ ഫ്രൈ കൊണ്ടു വന്നില്ലാര്ന്നോ അതെങ്ങനെയാ യേച്ചി ഉണ്ടാക്കിയേ
ഓ അത് വളരെ എളുപ്പ വാ നമ്മുടെ കിഴങ്ങാ അതിലെ തൊലി കളഞ്ഞ് വൃത് ത്തിയാക്കീട്ട് കഴ്കി എടുക്കണം
ആ
എന്നിട്ട് ഏ നിങ്ങടെ അവിടെ എങ്ങനാ നല്ല കട്ടിലരിഞ്ഞിട്ടാണൊ വെക്കുന്നത് നീള ത്തിലരിഞ്ഞാണോ
ഇങ്ങനെ ക്യൂബ് ക്യൂബായിട്ട് അരി യത്തില്ലേ
ആഹ അതുപോലെ അരിഞ്ഞിട്ട് നാലായി കീറി അരിഞ്ഞിട്ട് ഏഹ് ഞാൻ കുറച്ച് ഉപ്പും മഞ്ഞപ്പൊടിയും മുളക് പൊടിയും കുരുമുളകൊടിം ച്ച് മസാല പൊടിയും കൂടി ചേർത്ത് എളക്കും
ങ്ം
ആഹ് മിക്സാക്കീട്ടിതൊരു ഫ്രൈയിങ് പാനിലോട്ടിട്ട് ഇച്ചിരി വെള്ള കൈവെള്ളം തളിക്ക ചെറ്തായിട്ട്
ഉം ഉം
ഇച്ചിരി പൊടിക്ക് എന്നട്ട് അടച്ച് വെച്ച് ആ വെള്ളം വറ്റുമ്പോ ച്ച് എണ്ണയൊഴിച്ച് ഇതുപോലെ തന്നെ മൊരിച്ച് എള ആഹ് അടച്ചും തൊറന്നും മൊരിച്ച് മൊരിച്ച് എടുക്കണം
ഇത് പിള്ളേർക്ക് സ്നാക്സ്സായിട്ടൊക്കെ കൊണ്ടുപോവും തോന്നാ
ആ അത് വ ആ വട്ടത്തില് നല്ല കട്ടി കുറഞ്ഞ് കനം കുറച്ചരിഞ്ഞ് വട്ടത്തിലൊക്കെ പിള്ളേർക്ക് ഫ്രൈയ്തെട്ക്ക ഇവ്ടെ ഇവനിഷ്ടവാ പൊട്ടാറ്റൊ ഫ്രൈ ഉം ഇങ്ങനെ ചോറിൻ്റെ കൂടെ കൊട്ത്താലും അത് മാത്രം വാരിത്തിന്നുന്ന കാണാ
ആഹ് ചെലവർക്കിതൊന്നും ഇഷ്ടവല്ല ചെല പിള്ളാർക്ക്
ആഹ് അത് ശരിയാ മിക്ക പിള്ളേരൊന്നും കഴിക്കുന്നൊക്കെ കണക്കാ കാണ സൈട
ഉം എനിക്ക് പിന്നെ മാങ്ങാച്ചാർ ഭയങ്കരിഷ്ടവാ
ആഹ് ഇവ്ടെ മാങ്ങച്ചാറിട്ട് വെച്ചേക്ക്ന്ന് ഞാൻ പിന്നെ ആദ്യമേ മാവിങ്ങച്ചാറ് ഇടാന്ന് വിചാരിച്ചതേ മാങ്ങ അരിഞ്ഞ് വെയ്ലത്ത് വെച്ചൊണക്കി നമ്മൾ മാങ്ങാച്ചാറ്ടുമ്പോ ഒരട മാങ്ങ ടേസ്റ്റ് വരും
ആഹ് ആഹ് അങ്ങെൻ നെ
ണ്ടാക്കണം വിചാരിച്ചിരിക്കുവാ ഉം
അതെന്നാ ന്നറിയാവോ ചേച്ചിക്ക്
ആഹ് അതിന് നമ്മുടെ മാങ്ങ കനം കൊറച്ചരിയണം നീളത്തിലങ്ങ് എന്നിട്ട് ആഹ് അത് വെയില നല്ല കനം കുറച്ച് എന്നിട്ടത് വെയിലത്ത് വച്ച് നല്ലരു രണ്ട്മൂന്നൊണക്കം ഒണ ക്കിയെട്ക്കണം വെയില് രണ്ട് മൂന്ന് വെയില് കൊള്ളിക്കണം
ഉം
എന്നട്ട് ആഹ് അത് എട്ത്തിട്ട് നമ്മുടെ സാധാ അച്ചാറ്‌ ഇട്മ്പോയത്തിന് ഈ ഒണങ്ങിയ മാങ്ങയാവുമ്പോത്തിന് ഒരൊണ അടമാങ്ങയുടൊക്കെ ടേസ്റ്റ് വരും നമ്മളി മാങ്ങ ഒണക്കി സൂക്ഷിക്കാറ്ണ്ടല്ലോ ചെലവരൊക്കെ മീൻകറിയിയിലിടാനൊക്കെയായിട്ട്
വാണം ഉം
ആഹ് അപ്പാ ഒരു മാങ്ങേടെ ടേസ്റ്റ് വരും. നല്ല ടേസ്റ്റാ നമ്മുടെ സാധാ മാങ്ങാച്ചാർ കഴിക്കുന്നതിനെക്കാട്ടി ടേസ്റ്റാ
ആണാണ് ഒണക്കുന്നേന് നല്ല ടേസ്റ്റാ അതിപ്പൊ ചിമ്മപ്പുളിയാന്നേലും ഉണക്കി അച്ചാറിട്ന്നേന് ഭയ്ങ്കര ടേസ്റ്റാ
പക്ഷെ ആര് മെനക്കെട്ന്ന് ഉണക്കാനൊക്കെ എല്ലാരും കൈയ്യ് കിട്ട്മ്പോ എടുതങ്ങ് അച്ചാറിടുവാ അലേക്കൊണ ക്കാനും എടുക്കാാനൊന്നും ആരും നിക്കുന്നില്ല പിന്നെ സമയുണ്ടെങ്കി ഉണ്ടെ ഇങ്ങനാക്കി എട്ത്താ കൊറച്ചൂടെ വേറെന്താ
കിയാവോ
ഉം നോർമല്‌ട്ന്നത് ഞാനങ്ങനെ അച്ചാറിട്ടിട്ടില്ല ഇവ്ടെ അ അഹ് ഹസ്ബൻൻ്റച്ഛനാ ഇടുന്നച്ചാറൊക്കെ എന്റെ തീരുമാനങ്ങളാണ് പിന്നേന്ന് പറഞ്ഞാല് എന്തുവാ പ്രത്യേകിച്ചൊന്നുല്ല നമ്മ്ടെ കട്ക്ണ്ട് കട്കെണ്ണയില്ലേ കട്കെണ്ണേല് കട് കൊക്കെ വറ്ത്ത് നമ്മടെ വെളി ത്തുള്ളിയും അഹ് എല്ലാം മൂപ്പിച്ച് പൊടിയെല്ലാ പ്പൊടിയയ്റ്റംസല്ലാ ഇട്ട് മൊളക്പൊടി മല്ലിപ്പൊടി മഞ്ഞപ്പൊടി അങ്ങനെ പൊ കായം ഈ ഐറ്റംസെല്ലാ ഇട്ടിട്ട് മാങ്ങിം കൂടെ തട്ടി ഇളക്കിയാ മതി പിന്നെ മഴയുണ്ടോ അവ്ടെ ഇന്നലെ മഴ ഒണ്ടാര്ന്നോ ഏഹ് ഇവിടാണെലിന്ന് ഭയങ്കര മഴയായിര്ന്ന്
ഇനി ഇങ്ങനെ ആരിക്കോ
ആഹ് നാരങ്ങി ങ്ങനെ തന്നെയാ ഇടുന്നത് വേറെ
ഇ ഇന്ന ന്നലെ വരെ മഴ ഇന്ന് മഴയില്ല ഇന്നലെ വരെ ഭയങ്കര മഴ ആയി ഇന്നിവിടെ ഭയങ്കര വെയ്യായിരുന്നു ഭയങ്കര മഴയായിരുന്നോ
ആഹ് അതെ അതെ അതെ ഇന്ന് കുഞ്ഞെന്താ ചെയ്യുന്നേ
കുഞ്ഞു കെടന്നൊറങ്ങുന്ന്
ഒറക്കിയല്ലേ കുഞ്ഞിനെ സമയൊക്കെ ആവുമ്പോത്തേനും ഉറങ്ങിയേക്കുവോ ആഹ്
ത്തനങ്ങോ
അപ്പൊ ഫുഡ് എപ്പൊ കൊടുക്കും കുഞ്ഞിന്
ഫുഡ് ഏഴരാ ക്കെ ആവുമ്പേതിന് കൊടുക്കും. എന്നിട്ട് കുളിപ്പിച്ച് ഒരുക്കി ഒ ക്ക കുളിപ്പിച്ച് വല്ലാ ഡ്രസ്സ ക്കെ ഇട്ടിട്ട് അങ് ഉറക്കും
ഓഹ് അത് കാര്യവായി നേരത്തെ ഉറങ്ങുന്നുണ്ടല്ലോ അപ്പൊ നേരത്തെ എഴുന്നേക്കോ കുഞ്ഞ്
ആഹ് നേരത്തെ എഴുന്നേക്കും നമ്മൾ എഴുന്നേക്കുന്ന മുമ്പേ പുള്ളിക്കാരന് എഴുന്നേക്കും
ആഹ് നമ്മളെയ് എണീക്കു അല്ലെ ആഹ് അത് കാര്യ സ്കൂളിലൊക്കെ വിട്ട് പഠിപ്പ ശീലപ്പിക്കുന്ന ഇവിടെ ഒര് പത്ത് പന്ത്രണ്ട് മണിയായാലും ഒറങ്ങത്തില്ല പക്ഷെ ഒരു ഏയര എ ട്ട് മണിക്കുള്ള എഴുനേക്കും ത് ഉബകാര താമസിച്ച കിടന്ന നേരത്തെ എഴുന്നേക്കുന്നുണ്ട് ആ സ്കൂളിൽ പോയി തുടങ്ങിയിട്ടില്ലല്ലോ ഇന്ന അടുത്ത വർഷം തൊട്ട് വിടുമ്പോ അറിയാം അതിന്റേതായ പാട് ഇവിടെ അങ്ങനവാടി പോവാൻ നന്ന കരച്ചില്ല ഈ സ്കൂളിൽ വിടുമ്പോഴത്തെ അവസ്ഥ എനിക്ക് ആലോചിക്കാൻ വയ്യ ഇവിടാണെങ്കില് ആഹ് നാളെ അഗനവാടി പോണെങ്കിൽ ഇന്നേ തുടങ്ങി കരച്ചിൽ നാളെ അങ്ങനവാടി ഇല്ലമ്മേ ഇല്ല നാളെ ഇല്ല അങ്ങനെ വാടി എനിക്ക് പോവണ്ട പറഞ്ഞ അങ്ങ കരച്ചില് നിലവിളിയവാ ഇക്ക അറിഞ്ഞൂടാ എന്തുവാേണോ? പോവാൻ ഇത്ര സങ്കടം അവിടെ ആണെങ്കൽ എന്തോ ഉണ്ട് വല്ലവും കഴിക്കുക ഒരടുത്തിരുന്ന് കളിക്കുക കട- ഒക്കെ ഉറങ്ങ സുഖ ജീവിതം നമ്മൾക്കൊക്കെ ആ കാലം തിരിച്ച് കിട്ടത്തില്ല ഇവർക്കൊക്കെ അറിയത്തില്ലല്ലോ ഈ പ്രായത്തില് അതാ പ്രശ്നം
നമ്മൾ അടിച്ചു പൊളിചെ നി
സത്യവാ തിരിച്ചു കിട്ടാത്ത കാലാണല്ലോ അത്
ചേച്ചിക്ക്
എന്താ
റേഞ്ച്ല്ലേ
ഏഹ് കൊറവാ നീ ഞാൻ നോക്കട്ടെ ആഹ് നോക്കട്ടെ